എവ്‌ടെല്ലെ മുത്തേ കാണാല്ലല്ലൊ ന്ന്. വാറെ ഫ്രണ്ട്സോള കൂടെ പോവാ. യൊട്ക്കക്കേ ന്ന് പോയി കർങ്ങാ പോയാ ന്നൽത്തെ മാതിരി കർങ്ങാ പോയാ.
ന്ത്. ആഹ് ആഹ് പോയി ട്യേനല്ല വടങ്ങന ആടീ. ട്ട്യാല്ങ്ങനെ കർങ്ങാ പോവാനേ.
പർഞ്ഞ്ട്ട് കാര്യല്ല. അതൊന്നും കാര്യല്ല അനക്ക്പ്പ കെട്ട്യോനായാലും പകര ആരെങ്കിലൊ ക്ക മതി കർങ്ങാം പോവാന് ഏഹ്.
അയ് സര്യാണ്.
ന്നലെ കാറ്ട്ത്ത് വന്ന് കൊണ്ടോയിലേ കാറൊക്കെട്ത്ത് കൊണ്ടോയിലേന്ന്.
അന്നെ കൊറേ വിൾച്ചീലേ.
ഏഹ് ന്നെ വിൾച്ചിക്കു ഇക്കൊര് കെ ട്ട്യോണ്ട് അതോണ്ടാണ് ഇൻക്ക് കെട്ട്യോണ്ടായതാണ് പറ്റീലടോ.
അ അന്താടി ഞാ പലോരൊപ്പം പോണ ആളാ.
അല്ല ഇന്നെ കൊണ്ടരാനും കൊണ്ടോവാനും ആളില്ല അനക്ക് അൻ്റെ കെട്ട്യോം. പോയി ഗൾഫ്ക്ക് ഇന്റെ കെട്ട്യോനോട് സമ്മതം മാണക്ക് ഏഹ്.
കൂടിയായല്ലൊ പോയത് ഗ്രൂപ്പ്ല് ചോയ്ച്ച്ട്ട്.
അതന്നെ ഞാ ഇല്ല്യാന്നർഞ്ഞ് ഇനിക്ക് വയ്യ. കരട്ട ആട്ടര എട്ട് മണിക്കെ രക്കെന്ന് കേറി വരാം പറ്റൂല മോളേ ന്നാലും ൻ്റെ രൊന്വേഷണം പർഞ്ഞോളി ഓനോട്.
ഓഹ് ക്കെ പർഞ്ഞ്ക്ക്ണ്. ഞാന്ണ്ടായ്ന്ന് അയ്സ്മ ണ്ടായ്ന്നു മൈമൂന ണ്ടായിന്ന്.
ആഹ്.
സൂറാബിണ്ടായ്ന്ന്.
ഉം നല്ല കാര്യാണ്. ങ്ങളൊക്കോൻക് ആയുസിന് മാണ്ടി തേടും. അന്നൊ ഓൻ്റെ ഫാമിലിനെക്കായും തേടല് ങ്ങള് ഫ്രണ്ട്സോളാവും.
അയ്ന് ഞങ്ങള് കൊണ്ടട്ക്കാനല്ല വണ്ടീല് പോർണല്ലൊള്ളൂ.
അതന്നെ പർഞ്ഞ ഒരു ചെലവുല്ല ഇങ്ങൻത്തെ ഒരു ഫ്രണ്ട്സിനെ കിട്ടാൻ കൊർച്ച് പണ്യാണ് മ
ഉം ആ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടോയാലേ.
ആമീം.
അത്തറി താണ് ഓൻ്റെ ആയുസിനും ആരോഗ്യത്തിനും നീട്ടി കൊട്ക്കട്ടെ പട്ച്ചോൻ. ഞ്ഞാങ്ങളെ എന്നും കൊണ്ടോവാ പറ്റട്ടോൻക്ക്.
അതന്നെ പർഞ്ഞ നട്ക്കട്ടെന്നറ്യ.
ഓൻ്റെ പെണ്ണ്ങ്ങക്ക് അള്ളാഹു ശക്തി കൊടുക്കണം മൻസ്സിന്.
ആമീൻ.
ആരെങ്കി ഒര് തീപ്പൊരിട്ടാ കെയ്ഞ്ഞ്.
ആഹ്.
അവടെത്തൊട്ങ്ങും.
പിന്നെ.
ആഹ് എന്താപ്പത് മാത്രം തെന്താപ്പിങ്ങനെ. ചൊർഞ്ഞ് ചൊർഞ്ഞ് ചൊർഞ്ഞട് തൊട്ങ്ങിക്കൊളും.
തൊട്ങ്ങിക്കോളു ലേ അയ്ന് ഒരാളെയ് ട്ട് പോവാണെങ്കിലല്ലെടി ഇത് എല്ലാരും കൂടൈറ്റല്ലെ
പക്ഷെ അതന്നെ എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ചോദ്യം വരും പെണ്ണുങ്ങളല്ല മളെ
ആഹ്
അതാണ് മറ്റാളെ പാടന്താടി അന്റെ ഫ്രണ്ട്സിന്റെ പാട് അന്റെ ഫ്രണ്ടിന്റെ പാട് സ്വന്തയിട്ടുള്ള ഫ്രണ്ടിൻ്റെ പാട് ത്എ ത്എളാപ്പാൻ്റെ മോനല്ലെ
അല്ലടി ത് അൻ്റ ആങ്ങളേണെന്നല്ലെ പറഞ്ഞയ് അത് കൊഴപ്പല്ല മറ്റോൻ്റെ പാടെന്താ
ഏതിന്റെ കെട്ടിയോൻ്റെ
കെട്ടിയോൻ്റല്ല ലത്തീഫാക്ക അവ്ടെക്കട്ടെ പാവം ആ മന്സനെ ചാവട് ഏ
അല്ല അന്റെ ആള് വന്നാ
ഇന്റെ ആള് വന്നിട്ട്യ്യ ആ പോക്കോഴി മണ്ടിച്ചാനേ
ഏ അതല്ല മറ്റേ വേറരു സ്ഥലത്ത്ക്ക് പൊയ്ക്കണല്ലൊ ഒരാള്
ആര്
ബാങ്കോക്ക്ക്കൊ യൂറോപ്പ്ക്കൊ
അതല്ല അയ് എന്താറി ജ് കാണ് കാണാൻ വേണ്ടി സ്റ്റാറ്റസെക്ക്ണ്
ആര് ഞാൻ കാണാനോ?
അന്റെ മൻസ്സില് അത്രത്തോളം ചിന്തണ്ട് അതാണ് ജ് ങ്ങനെ ഓർത്തത് വേഗം
അയാളെയ് അയാളെയ് ആര് കാണാനാ വെക്കണന്നുള്ള ഇൻക്ക് മനസ്സിലായി ക്ക്ണ്
അള്ളാഹ് ഞാൻ സ്റ്റാറ്റ്സ് അയ്ന് നോക്ക്ണില്ല
ഉം
കൊർച്ച് ദിവസയിട്ട് എന്ത് വിചാരിച്ചാവം പേഴ്സനല് വന്ന് ചോയ്ക്കോവം ജ് എവ്ടെ ജീവി ച്ചിരിക്ക്ണ്ടാന്ന് ചോയ്ക്കോവോ അപ്പൊ അയെന്നെ മണി അള്ളാ രണ്ടായിരത്തഅഞ്ഞൂറ് പിന്നെ കുറിട്ട മോളെ ന്നർഞ്ഞിട്ട് വന്ന്ക്ക ഒരാള്
ഏ
ഞാനിപ്പോ അന്നെക്കെ ഒരുപാട് കാൽത്ത പരിചയം ണ്ടല്ലോ അതുകൊണ്ട് ചോദിക്കാണ് ട്ടാ ഞാൻ പർഞ് ഇന്റെ നടക്കുവ ഭയങ്കര ആഗ്രഹംണ്ട്ന്ന് ർഞ് അപ്പൊ ന്നോട്റിയ നി ജ് ടെൻഷൻ അടിക്കണ്ട അഡ്ജസ്റ്റ് ചെയ്യണെങ്കി ഞാൻ ചെയ്തോളാർഞ് ഞ്ഞാ വാൻ വേണ്ടാർഞ്ഞു അഡ്ജസ്റ്റ് ചെയ്താ പിന്നെ മ്മക്ക് ബുദ്ധിമുട്ടാവു അവ്ടെയ്
അത് ശെരി ന്ന പെണ്ണെ ഞമ്മക്കൊന്ന് ചേരായ്ന്ന് രണ്ടായിരത്തി അഞ്ഞൂറിന്റീത്
എടീ അഡ്ജസ്റ്റ് ചെയ്ത സെൽഫിട്ക്കെടി
അത് പല മോഡലുള്ള സെൽ പ്പി അനെയ്ക്കാരം ഒന്നും രണ്ടും സെൽപ്പിന്നും അല്ല ന്റെമ്മ് ഞ്ഞാല്യേനെ
അപ്പന്തിനാണ് വെർതെ ആ രണ്ടായ്രത്ത ഞ്ഞാമ ൻക്ക് തന്നാളി അതന്നെ ഇന്നോട്ന്ന്ട്ട് പേഴ്സൻല് വന്ന്ക്ക്ണ്
ഉം
ചേരൂ അന്നെക്കെല്ല വിശ്വാസാണ് അന്നക്ക് പരിചയണ്ട് നല്ല എന്ത് വിശ്വാസ എങ്ങനെ കണ്ടുകൂടില്ലന്നെ വെർതെ ഉടായ്പ്പേറ്റ് വെര ഏ ബന്ധം പുതുക്കിയക്കാനെയ് ഏ
ഞാനയ് ന്റെവീ
ആഹ്
കുട്ങ്ങീക്ക്ണ്
എൻന്ത്യാ
അതൊന്നും പറണ്ട ഓരോര്ത്തര് മോളെ ആ
ഉം അന് വന്നാ അന്നെ എത്ര പോരാ ആൾക്കാര് ഞാൻ സിനിമോളെ എന്ന് വിളിച്ചപ്പോ അന്ന് വന്നല്ലോ എത്രപോലെ ആൾക്കാര് എന്നെ വിളിക്കാണ്ട് വന്നിട്ട് ഓന്റെ പാടം എന്താ ഞാൻ ചോദിച്ചത്
ഉം പിന്നെ
കണക്ഷനേ ലൈന് പോക
ആഹ് മനസ്സിലായിനെ ലൈന് കട്ടായ ലൈന് കട്ടായാളന്ന് നിന്നോട് ചോദിച്ചി
ഞാൻ പറഞ്ഞല്ലാ ലൈന് കെട്ടയക്കുന്ന ഈ വാർഡിക്കുള്ള ലൈന കട്ടായിക്കണഏച്ച് കെട്ടിയ മൊയിച്ചു ങ്ങാണ്ടിരിക്കും
ഇന്ന ഞങ്ങള് ഗ്രൂപ്പിൽ ഇങ്ങനെ വർത്താനം പറയായിരുന്നു
ആം
അപ്പൊ ഇന്നോട് വന്ന കാണ്ട് പറഞ്ഞേ പേഴ്സല് ചോദിച്ചല്ല ഞാൻ വെല്ലെ അവടെന്ന്പോന്നപ്പോ ഇന്നോട് പറഞ്ഞെ പാത്തി വിളിച്ചിട്ടുണ്ടാവോ ലേ ചോയിച്ച് ഓല ഹ ഹഹ ഏ
ഉ പാത്തിക്കെ പൗതി ആയ
ആഹ് അപ്പൊ ഞാന അങ്ങനെ പറയേ ഏഹ് അയ്ഞാൻ പറയേ പാത്തിയാണ് പറി പാത്തു ആണേ പാത്തി ഓ
ഓനന്താവടെബിസിനസ് ഉണ്ടാവാ ശെർക്ക്എന്താ വർക്ക് ഒന്ക്ക് എന്ത് വർക്ക് ചെയ്യനെ
സ്ഥിര വരുമാനം കിട്ടണേ
എന്താടി വർ ക്കാണ്സ്ഥിര വരുമാനം മറ്റെ ആള് അനക്ക് ഫ്രീയായിട്ട് തരന്നേ എന്നോട് പറ ഒരു മാസം തെറ്റി ആലും കൊഴപ്പൊന്നുല്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊണ്ട് പക്ഷെ ആ അഡ്ജസ്റ്റ് ചെയ്യുള്ള സെൽഫി എടുത്ത് കൊടുക്കണ്ടേന്ന് വിചാരിച്ച്
അയിന അങ്ങനെയല്ല കുറിക്കുള്ളത് എവിടുന്നാ കൊടുക്കാ
അതന്നെയ ഞാൻ പറഞ്ഞന്നപ്പോ എങ്ങനെ ചേര് എന്നെ വിശ്വാസാണ് ഞ അപ്പൊ ഞാൻ ചോദിക്കാല ഇപ്പ മൂപ്പ് വരാണ് പർച്ച് തരാൻ നിനക്ക് ഞാൻ അഞ്ച് ആറ് ഞാൻതൈക്കായ്രുന്ന്
ഓ
ഒന്നും കൊണ്ടുന്നില്ല കൊണ്ടുന്നില്ല ഉമ്മച്ചിയേ മുത്തേ പ്ലാന്റ് അനക്ക് വാങ്ങി തരാം സെറ്റാക്കി തരാൻ ഇന്റെ ആങ്ങള
അന്റെ അങ്ങളെ
ആഹ് ഞാൻ പറഞ്ഞിക്കണ് ഇനിക്ക് അല്ല ഇന്ന എന്തെങ്കിലും ഞമ്മക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ തരക്കേടില്ല മാളെ
അയ്ന് പെണ്ണതലയിലൊക്കെകൂടി കയറ്റാൻ പറ്റൂല്ലവരുമാനം ഉണ്ടങ്കില് തന്നെ ആചെങ്ങായി ഒന്നും ശരിആവില്ല
അയാള്ട്ട്ക്ക് കൊടുക്ക് ഞാൻ ഇയ്യന്നെ എങ്ങ ഞമ്മക്ക് വേറെ തെങ്കിലുംക്കെ ഉണ്ടാവും പക്ഷെ അയിന് മാണ്ടേ മാളെസ്ഥിര വരുമാനം മാണ്ടേ നമ്മക്ക്
ഉണ്ടല്ലോ അതല്ലെപ്പോ ഈ വരുമാന ഞമ്മക്ക്
ഒരു വരുമാനം ഉ
ഉണ്ടാക്കി കൊടുക്കണം
ഒരു വരുമാനം ഇല്ലാതെ എന്ത്ട്ത്താഎന്ത് -
വ്യവസ്ഥയിലാണ്ട് നിന്നാ മതി നല്ല വരുമാനം കിട്ടും. ഈജാതി ആൾക്കാർ ഉന്തി കൊടുക്ക ഈ ജാതി ആൾക്കാര ഉന്തിക്കൊടുക്ക - ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും കിട്ട് അനക്ക് എന്തങ്കിലുംഒക്കെടിപ്പ്
ഓ ഹൊ ഹൊപടചോനെ
അല്ലാ അന്റെ ഇപ്പാന്റെ പാട്ന്താണ്ഇപ്പോ
സുഖം അൽഹംദുലില്ല കൊഴപ്പില്ലാതെ അങ്ങനെ പോണണ്ട്
കൊഴപ്പൊന്നുംല്ലല്ലോ അമ്മായി കൊണ്ടായ വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടകണോ
ഓ
ഉം സംസാരിക്കൻ തൊടങ്ങിയാ ആഹ് സംസാരിക്കൻ തുടങ്ങിയാ പ്രായക്കാര നല്ല രസാണ് വർത്തനം
ഒന്നും വരൂലൈനി ട്ടോ
ആഹ്
ഇപ്പൊ വരു ഇപ്പൊ ഇങ്ങനെ എടക്കിടക്ക് തന്നെ മറ്റ ഇന്നെ കൊറേ കഴിഞ്ഞിട്ട് കണ്ടിട്ടേ കുട്ടിക്ക് മനസ്സിലാവൂല ആരാത്ന് വെറെ ഈ ഒച്ചപ്പ - - പാട് പ്രേതം വന്ന്ക്ണ് വിചാരിച്ചും
അതാണ് അയനെ പിന്നെ എന്ന ഇന്നാലുംന്റെ ആങ്ങളുടെ മോൾ ഗൾഫിന്ന്ച്ചപോ ചോദിക്കണ്ട് മോൾ അവിടെ ഞാറഞ്ഞു ഇന്നല്ലേ വരുന്നീസം. നക്കല്ലേ കല്യാണനൊക്കെ പറഞ്ഞെ. ഇ ആങ്ങളുടെ മച്ച മോന വളത്തിക്കല ചെറിയ ചെ ആങ്ങളുടെ ആഹ് കു കുട്ടിയെവിടെ എത്തി കാണാൻ ചെന്നപ്പതിന്നോണ്. ആഹ് ചെറുത് പറ എനിക്ക് എങ്ങനെങ്കിലുംക്കെ കുട്ടിനെ തന്നാളാ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പക്ക് ചെയ്ത് എന്തെങ്കിലും കൊണ്ട പോയിക്കോളാന്ന അപ്പോതെന് ഞാൻ പറഞ്ഞേ.. പാപ്പ ഇമ്മയെ അതായത് പേര് കാത്തിക്കണമ്മ ഇ അടുത്തദ് ഉണ്ടാക്കാൻ നടക്കവാന്ന്റിയൻ. പരപ്പണിയടെ നിക്കായി
ആഹ്
ഹാ ഹ്ഹ്ഹ്ഹ്ഹ്ഹ്.
മൂന്നാമത്തെ തല അതിപ്പോ ഇന്നലാ ഞങ്ങങ്ങള് പോയപ്പോ അസ്മ പറഞ്ഞേ. അസ്മെന്റെ ഇളച്ചി
ആഹ്
കുട്ടികള അങ്ങനെ നോക്കൂലാലട്ടാ.
ഏഹ്
ഉം എന്നിട്ട് പിന്നെ കുട്ടികള അങ്ങനെ ഉം കുട്ടികളെ നോക്കാതെ എല്ലാം പണി എടുപ്പിച്ചെനെ കുട്ടികളെക്ക കൊണ്ട്. അപ്പൊ തന്നെ മൂന്നാമത്തീന് നോക്കണാലാ
ഏഹ് മൂന്നാമത്ത നോക്കണ്ടന്നേ അപ്പൊ തന്നെ ഈ കുട്ടി പറഞ്ഞാല അമ്മച്ചി ഇപ്പച്ചിയെ ഞങ്ങളെ കണ്ട കെട്ട പെറാന ക്കണ്ടാ ഞങ്ങൾ നോക്കുച്ചിട്ട് പെറ നി നികണ്ടാ ഈ ചെറിയ കുട്ടിയോട് ഈ ചെറിയ കുട്ടി ആഹ് പെണ്ണിനോട് സ്കൂളട്ടണ്ട് വന്നലേറെ കുട്ടിക് ചോറൊടുത്ത കോട്അത് എടുത്കൊട് കുട്ടിക്ക് ഇദ് എടുത്ത്കൊട് ഇബൾ തൊടങ്ങൊലോ കല്പിച പ്പിച്ചല് ഇല്ല എന്ന മൂന്നാം ആഹ് ഇപ്പത്തെ കുട്ടിയൊക്കെ ആഹ് അപ്പൊ തന്നെ പറഞ്ഞാല മൂന്നാമത്തെ.. ഇപ്പ ഞങ്ങള്ൾ കണ്ട് കണ്ട് നോക്കാൻ പെറാ നിക്കണ്ട നോക്കുന്നുണ്ടെങ്കി സ്വന്തം നോ ക്കുന്നുണ്ടെങ്കി മാത്രം പെറ്റ കൂട്ടിയ മതി പറഞ്ഞാല് ആഹ് അപ്പൊ അനുഭവിച്ചൂല മെള അത്രയും ചെറിയകുട്ടി കുട്ടികളല്ല അത്രയും ചെറിയ കുട്ടികളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയിക്കുമ്പോ അങ്ങനെ തന്നെ അല്ലേ ആരായാലും.
ആഹ്
ആഹ് കൊല്ലും കുട്ടികൾ പത്താം ക്ലാസ്സിലൊക്കെ എത്തി ഒര് അല്ലെങ്കിൽ എട്ടിലൊൻമ്പിലൊക്കെ എത്തിയ കുട്ടികളാണെങ്കിൽ തര കട അങ്ങനെയൊക്കെ ആകുമ്പോ.
ഞമ്മക്കെന്നും പെൺകുട്ടേൽ ചേരുത്ന്നെടി..
അല്ലടിയ
ആഹ് അതല്ല നമ്മളെ മക്കൾ പതിനേഴു വയസായ നമ്മളെ മക്കള് പോകോ ഇല്ലിയോ അറിയാ
ഇപ്പൊ ഇന്നത്തെ കാലത്ത്ന്ന് പറഞ്ഞാല് പിന്നെ ഒരു ബുദ്ധിമുട്ടില്ല. പണ്ടൊക്കെ നമ്മള് പറല്ല എന്താ ഈ ആരാന്റെൂടി പോയി
ആടോ ഇപ്പത്തെമാര് പറയുന്നണ്ടോ അവർക്ക്ന്നും പണിയുന്നല്ലേ അവര് പഠിച്ചോട്ടെ അതാണ് ഇപ്പത്തെ കാൽ സ്വാതന്ത്ര്യം കൂടിയണ തലേകേരണ് ട്ടാ..
ആൺ കുട്ടികളോട് പറഞ്ഞ് പറയും പണിയൊക്കെ
നാളെ ഇങ്ങള് പറയും
അതല്ലെ അതൊക്കെ തന്നെ അങ്ങനെയൊക്കെ പറും മാളെ ഏതായാലും
കാര്യങ്ങളൊക്കെ നടക്കട്ടെ
ആഹ് അപ്പൊ തന്നെ ആ കുട്ടി പറഞ്ഞതോക്കെ ജി ഞങ്ങളെ കണ്ടിട്ട് പെറാൻ നിക്കണ്ട മൂന്നാമത്ത് മൂന്നാമത്ത എന്നാമയിരിപ്പജ്ജി ഏ
വല്ല്യോരെ തൊള്ളീ നോക്കി ഇരിക്കലല്ലേ മക്കൾക്ക് പണിയിപ്പോ
ആഹ എത്തിന മളെ തൊള്ളീൽ മൊബൈൽ ഇല്ലേ ആ ആയിക്കോട്ടെ അനക്ക് ബിസി ആയിട്ടുണ്ടാവും അല്ലോ